ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്ന്ണ്ട് ഗുഡ് മോർണിംഗ്
ആഹ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം അങ്ങനെ പോവുന്നു എന്തൊക്കെയാണ് അവിടെ വിശേഷം?
ഇവടെ ആഹ് ഇവിടെ രാവിലെ തൊട്ട് മഴയാണ്
ആണോ? അയ്ശരി ഞങ്ങളെ ഇവടെക്കെ നല്ല വെയിലാണേ രണ്ടു ദിവസായിട്ട് ആഹ് അതെ അതെ രണ്ടു ദിവസായിട്ട് നല്ല മഴായിരുന്നു ഇന്ന് രാവിലെ മുതല് നല്ല വെയിലാണ് അപ്പൊ മക്കക്കൊക്കെ സ് സ്കൂള്ല് പോവാന് വെയിലായത് കൊണ്ടന്നെ സുഖായി
ആഹ്
ആഹ് ഹാ അപ്പൊ അലക്കിയതൊക്കെ ഇണ്ടായിരുന്നു ആഹ് ഇന്ന് സ്കൂള്ണ്ട് അവിടെ അവധിയാ?
ആഹ് ഇബടെ അവധിയൊന്നുവല്ല ആഹ് പിന്നെ അല്ല അല്ല അവധിയല്ല സ്കൂളി പോയിട്ടുണ്ടാവണം അവള് എനിക്കറിയില്ല അവള് അവിടെയാ വീട്ടില് എന്റെ വീട്ടിലാണ് അതുകൊണ്ട് അറിയില്ല ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രേയൊള്ളൂ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ? ചായ കുടിച്ചു രാവിലെ കൊഴിക്കട്ട ഇണ്ടാക്കി കഴിച്ചു ചായയും കുടിച്ചു ഉച്ചക്കത്തെ ഫുഡ് റെഡിയാവുണു
കൊഴുക്കട്ടാന്ന് പറയുമ്പം എന്ത സ്നാക്സാണോ? സ്നാക്സ് ഐറ്റംസാണോ അല്ലെങ്കില് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇണ്ടാക്കണതാ ആഹ് ആഹ് അരിപ്പൊടിനോണ്ട ഇണ്ടാക്ക?
അതെ തന്നെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നല്ലോണം വെച്ചിട്ട് ഇപ്പ പത്തിരി ഒണ്ടാക്കുന്ന മാതിരി തന്നെ അന്നിട്ട് അതിനാത്ത് തേങ്ങായും ശർക്കരയും കൂടെ ഈ ജീരകവും കൂടെ മിക്സെയ്തിട്ട് അതിനുള്ളില് വെച്ചിട്ടിങ്ങനെ ഉരുട്ടി
ആഹ് നല്ല ടേസ്റ്റോവുലേ? അത് അത് എങ്ങനെ നല്ല ആവിയില് വേവിക്കാല്ലെ?
ആവിയില് വേവിച്ചെടുക്കുന്നത
ആഹ് ആഹ് അടിപൊളിയാണല്ലോ അപ്പൊ നല്ലോം വെന്ത് കിട്ടൂല്ലേ?
ആഹ് അതെ വെന്ത് കിട്ടും കൊറച്ചു നേരം വെച്ചാ മതി പെട്ടെന്ന് വേവും
ആഹ് ഓ ക്കെ ഓക്കെ നമ്മളിവിടെ പൂവാടന്നൊക്കെ പറയും അതായത് ചപ്പാത്തി പൊടിനോട് ഇണ്ടാക്കും അതേപോലെ മനസ്സിലായോ?
ആ ആ അത് അതിന് അത് പശേങ്കില് ഗോതമ്പുണ്ടാ
ആ ആഹ് ഇങ്ങളങ്ങനെ പറയാ നമ്മള് ഇവിടെ പൂവാടാ എന്ന് പറെയും ചപ്പാത്തി ഇതുപോലെ നമ്മള് പത്തിരി ഇണ്ടാക്ക്ണെ പോലെ തന്നെ ചുടുവെള്ളത്തില് പൊടിയിട്ടിട്ട് ചപ്പാത്തി പൊടിയിട്ടിട്ട് ജെസ്റ്റ് ആഹ് പര്ത്തി എട്ക്കാ യെസ്റ്റ് നല്ലെ നോർമൽ ഇതാവാതെ സ് നൈസാവാതെ പര്ത്തിട്ട് അതിലേക്ക് തേങ്ങേം അതുപോലെ ശർക്കര പിന്നെ അതൊക്കെ ഇട്ടിട്ട് നമ്മളെന്തയ്യും നല്ലെ പോലെ ഇതുപോലെ നമ്മെ ഉരുളല്ലാക്ക വേറെ ഷേപ്പില് ആക്കൊല്ലോ നമ്മള് എഹ് സെർ അതുപോല്ത്തെ എന്താ പറയാ ത്രികോണത്തിന്റെ ഷേപ്പ് അല്ലെങ്കി മടക്കാ രണ്ടു ഭാത്ക്കും മടക്കിയിട്ട് ആഹ അതുപോലെക്കെ എന്നിട്ട് ഇങ്ങനെ ആവിൽ വേവിക്കും
ആ ഹാ
ആ അതെ പിന്നെ എന്തൊക്കെ ഫുഡ്ഡൊക്കെ ആയോ ഉച്ചക്ക് ആഹ് വാഴേൽ അല്ലാതെ ഇണ്ടാക്ക്ന്നണ്ട് അല്ലാതെ ഉണ്ടാക്ക്ന്നണ്ട് ആ അല്ല ആ അങ്ങനെ ഇണ്ടാക്ക അങ്ങനെ ഇണ്ടാക്ക വാഴെല് ഇല്ലാ അത് ഇങ്ങെനെ ആവീല് ആയൊണ്ട് പിന്നെ വെന്ത് കിട്ടും. നമ്മള് ഓ വർ കട്ടിയിലാക്കൂല പറ്റെ നൈസും ആക്കൂല ആ രീതിക്ക് അങ്ങനെ ഇണ്ടാക്കും ആഹ ആഹ് മീഡിയം മോഡൽ അങ്ങനെയെക്കെ ആ അപ്പൊ ഇന്നിപ്പോ ഇവ്ടെ നല്ലെ വെയിലാണ് എന്താ പൊറത്തൊക്കെ പോവാറുണ്ടോ
ആ പൊറ ത്ത് അങ്ങനെ പോവാനൊന്നും കയ്യേലില്ല പച്ചക്കറി സാനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പൊറത്ത് പോവാർണ്ട് ഈ മഴ കാരണ മെങ്ങും പോകാൻ പറ്റാ
ആ പറ്റ് പറ്റ്ന്നില്ല ആ മഴെ പെയ്താ ബുദ്ധിമുട്ട്ണ്ടോ അവ്ടെ എങ്ങനെ ഏരിയെ
ഉണ്ട് ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് ഭയെങ്കര ബുദ്ധിമുട്ടാ അത് എന്ക്ക് തുണി ഒണങ്ങാനൊക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ
ആഹ്‌ ആണല്ലേ അല്ലാതെ വെള്ളം വരുന്നതോ പൊയന്റെട്ത്
ഏഹ്‌ അല്ല അല്ല ആഹ്‌ ഇല്ല ഇല്ല ഇല്ല അത് എനിക്ക് ക്കി ഇവിടെ പ്രശ്നം ഇല്ല. പക്ഷെ, അവടെ എന്റെ വീട്ടിൽ ഇല്ലാ അങ്ങനെ
ആഹ്‌ ആണല്ലേ അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് മഴ പെയ്യുമ്പോ ആഹ്‌ മാറി താമസിക്കരൊക്കെ ഇണ്ടാവുല്ലേ
ഏയ് അങ്ങനെ മാറില്ലാ വെല്യവെള്ളം വന്നാ മാത്രമേ വീട്ടിൽ കയെറാറുള്ളൂ
ആഹ്‌
അപ്പൊ മാറിത്ത ക്യാമ്പിലൊക്കെ പോകേണ്ടി വരും ഇപ്പൊ അങ്ങനെ ചെറിയ വെള്ളല്ലേ അപ്പോ അതൊര് പ്രശ്ന ഇല്ല ആ വല്യ വെള്ളപ്പൊക്ക ല്ലോ ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്ന്
ആ അതെ രണ്ടായിരത്തി പതിനെട്ട് നമ്മളെ ഫസ്റ്റ് ആഹ്‌ ശരിയാ പിന്നെപ്പ ഇപ്പ മഴയൊക്കെ വരുമ്പോ സംഭവത്തില് പണ്ടെക്കെല്ലേ പണ്ട് ടൈമിലെക്കെ നമ്മള് മഴ വരുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷെ ഇഷ്ടായിരുന്നു മഴെ കാണാനും ആസ്വദിക്കാനൊക്കെ ഇപ്പൊ കൂടുതലായ ടെൻഷനാ
അതെ അതെ പിള്ളേര് ചങ്ങാടത്തേലെക്കെ വെള്ളത്തിനക
ആഹാ അതെ അതെ അതെ അതെ അത് കാണാനായിട്ട് പോവും അ‌തടിപൊളിയായിരുന്നു അതെ ആഹ്‌ ഇപ്പ അതൊന്നും ഇല്ലാ ആഹ്‌
ചുഴലി ഉണ്ടേ വെള്ളത്തിനുള്ളില് ചുഴലി ഉള്ളോണ്ടാണ് പേടി എല്ലാർക്കും
ആഹ്‌ പേടിയാ അതെ അതെ
ഞങ്ങളുടെ മിറ്റം വരെ ഒക്കെ വരുവായിരുന്നു പണ്ട്
ആഹ്‌ ആഹ് അയ് ശരി മുറ്റം വരെക്കെല്ലേ ആ പിന്നെ മോ മോള്ള് മോള്ളോട്ട്ണ്ടോ അധികം വെള്ളം വരാണേ മോള്ളോട്ട് കേറാറില്ലേ അങ്ങനെയല്ലേ ചെയ്യാറ് ഇല്ലാലേ ആഹ്‌ ഒറ്റ നിലാവും ആഹ് ഓക്കെ പിന്നെ പിന്നെ എന്തൊക്കെയാ ഫുഡ്ഡ് ഇല്ലേ ഫുഡൊക്കെ മക്കളൊക്കെ പറഞ്ഞയച്ചു ഇനി അതിലേക്ക് സ്റ്റാർട്ടിങ് ആണ് ഓരോന്ന് ഓരോന്നായിട്ട് തീരണം പിന്നെ ഈവനിങ് ആകുമ്പഴത്തെ അവര് വരുമ്പോ അവർക്ക് സ്നാക്സ് വേണം അങ്ങനൊക്കെയാണ് അപ്പൊ അതി ന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഇപ്പളെ എന്തെങ്കിലൊക്കെ ചെയ്തു വെക്കണം ഈവനിങ് ഉള്ളിവട അല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ എന്തെങ്കിലും പായസ ഐറ്റംസ് എന്തെങ്കിലും ഇപ്പൊ മഴ ആയത് കൊണ്ടന്നെ എന്തെങ്കിലും ചൂടോടെ വേണം എന്നാണ്
ആഹ്‌ സമൂസ എങ്ങനെയ ഉണ്ടാക്കാ
സമൂസ നമ്മളെ സമോസന്റെ ഷീറ്റ് ഇപ്പൊ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ റെഡിമെയ്ഡ് ആയിട്ട് പാക്കറ്റില് അതായത് അതുപോലെ കിട്ടും അതായത് നമ്മള് നീളത്തിലൊരു ഏഹ് ഒരു ഷീറ്റ് മൈദനോട് ഉണ്ടാക്കണതാണ് അത് നല്ല നൈസിൽ നമുക്ക് പാക്കറ്റിലിപ്പോ വാങ്ങാൻ കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്
ആഹ് എത്ര എണ്ണം കിട്ടും അയിനകത്ത് ഒരു പാക്കറ്റില്
ഒരു പാക്കറ്റില് അധികം ഉണ്ടാവും കാരണം നമ്മളത് ഫ്രിഡ്ജില് വെക്കണം അതായത് നമ്മളെ തണുപ്പുള്ള സ്ഥലത്ത് ഏഹ് അല്ല അതെ നല്ല നല്ല മൂടി വെച്ചിട്ട് പുറത്തേക്ക് ഇത് പോവാത്ത രീതിക്ക് വെക്കണം കവറിലൊക്കെ നല്ല കെട്ടിയിട്ട് വെക്കണം ആഹ് അല്ല ഇല്ല ഇല്ല ഇല്ല ഷി ഷീറ്റ് മാ മാത്രം ഈ ശീ ആഹ്‌ മാത്രം മസാല നമ്മള് ഉണ്ടാക്കാ അതിന് നമ്മള് കൊറച്ച് ഇപ്പോ രണ്ട് ഉള്ളി നൈസ് ആയിട്ട് അരിയാ പിന്നെ അതിലേക്ക് നമ്മള് ചിക്കൻ ഉണ്ടാവോല്ലോ ചിക്കന് വേവിച്ചത് ഗ്രെയിൻറ്യ്തെടുക്കാ ഏഹ്‌ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഉരുളക്കിഴങ്ങും ഏഹ് ഒരു രണ്ട് പച്ച ച്ചമൊളക് അങ്ങനൊക്കെ കുറച്ചുണ്ടാക്കാണേ അത്രൊക്കെ മതി എരിവ് ഓവറെ മക്കക്ക് ഒക്കെ ആകുമ്പോ നമ്മള് എരിവ് കൊറച്ചല്ലെ കൊടുക്ക
ആഹ്‌ അങ്ങനെ
ആഹ് അതെ അപ്പൊ അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കോർച്ച് ഗരം മസാലപ്പൊടി കോർച്ച് ചിക്കൻ മസാല പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടാട്ട് നല്ലപോലെ എളക്കിട്ട് ഈ ചി ചിക്കനും കൂടെ അതിലേക്ക്ട്ടിട്ട് നല്ല മസാലാക്കി എടുക്ക ഏഹ് വെ വെള്ളോന്നും ഉണ്ടാവാൻ പാടില്ലട്ടോ വെള്ളം ഒന്നൊഴിക്കാതെ നമ്മള് നല്ല മസാലക്കെ ഇട്ടെടുത്തിട്ട് ഈ ഷീറ്റിലേക്ക് ചൂ ടാറിയെന് ശേഷം ഓരോ ഷീറ്റ്ട്ത്തിട്ട് അത് മടക്കേണ്ടോരു രീതിയിണ്ട് അത് നമ്മള് കണ്ട് പറഞ്ഞ് തന്നാലേ മനസ്സിലാവുള്ളൂ ആ രീതിക്ക് മ ടക്കി എടുത്താല് നിങ്ങള് ഓരോന്ന് എണ്ണയിലിട്ട് പൊരിക്കാ ആഹ് എണ്ണയിലി ട്ട് പൊരിചെടുക്കാം
അപ്പടെ ഡെയിലി അതൊക്കെ ഉണ്ടാക്ക അപ്പൊ കുട്ടികൾക്ക് വേണോല്ലേ
ആഹ് ഡെയിലി എന്ന് പറല് മദ്രസ മദ്രസ് സ്കൂളൊക്കെ വിട്ട് വന്നാല് അവര്ക്ക് എന്നും ഞാന് പൊരിക്കടികളെന്നാക്കൂല ചെലെസം ഇങ്ങനെ പായസോ അങ്ങനെ എന്തേലോക്കെ കൊടു ഈ എണ്ണല്ലാത്ത എന്നും എണ്ണയാവുമ്പോ മക്കക്ക് ഇത് ഞാൻ എന്നെ ശീലി പ്പിച്ചു കുറച്ച് ദിവസം ഞാൻ കൊടുത്തത് ടേസ്റ്റ് അറിഞ്ഞപ്പോ പിന്നെ മക്കക്കത് വേണം
മാണം അതാണ് പ്രശ്നം മക്കക്കിപ്പത് ആ അത് വീട്ടില് ഇണ്ടാക്ക്ണതാണ് ഏറ്റവും ബെത്രർ ആ മൈ ദയാണ് മൈദയാണ് മൈദനോടാണ് ഇങ്ങൻത്തെ ഐറ്റംസുകളൊക്ക കൂടുതല് വര സ്നാക്സ് ഐറ്റംസ് കാര്ണം നമുക്ക് പൊരിച്ചട്ക്കണം ന്ന്ണ്ടെങ്കില് മൈദെന്നെ യൂസെയ്യും ആ മൈദെന്നെ വേണം അങ്ങനെക്കെ
അപ്പ ഉച്ചക്കിനി എന്താണ്
ഉച്ചക്കിപ്പ ഞാന ഒറ്റക്കല്ലേ ഒള്ളൂ അപ്പ എന്തെങ്കിലും ലഘു ആയിട്ടെന്തെങ്കിലും ഇണ്ടാക്കു അതാണ് പ്ലാന് ഇഞ് മക്കളൊന്നുല്ലല്ലോ ഇപ്പ നമ്മളോറ്റക്കാവുമ്പോ നമ്മള് നമ്മളെ ആരോഗ്യൊന്നും അങ്ങ അത്ര നോക്കൂല എന്തെങ്കിലെക്കെ വെശപ്പ് മാർണെങ്കില് എന്തെലും ചെറിയെ അതായിട്ട് എന്തെങ്കിലും ഇണ്ടാക്കണം അത്രേ ഒള്ളൂ നിങ്ങളെ എന്തേ ഇണ്ടാക്ക്ന്നെ ഇല്ല ഇല്ല ഇന്ന് മീനൊന്നും വാങ്ങില മീന് കിട്ട്ന്നില്ലപ്പൊ മഴക്കായി
ഭയങ്കര വെലയാണ്
ആ വെലയ
ഇപ്പം ദേ ഇതിലെ ഒരാള് പോയാലും പുള്ളിയോട് ചോയിച്ചപ്പോ അര കിലോ നാനൂറ് രൂപ ഒരു കിലോ
ആഹ് അതായത് ഇങ്ങനെ കടൽലോന്നും ആരു ഇപ്പ എർങ്ന്ന്ണ്ടാവില്ലേ
അങ്ങനെ ആഹ്
ആ അപ്പൊ ആ ആ മത്തിക്കിലെ മ ത്തി അടിപൊളിയല്ലേ പൊരിച്ച് വെച്ചാല് നല്ല മസാല കൂട്ടി
ഇപ്പം ആ അതിനകത്ത് ഇതും കൂടെ ഉണ്ടല്ലോ പനിനീല് കൂടെ ഉള്ളത് കൊണ്ട് വറ ക്കാന് ടേസ്റ്റാ കറി വെക്കാനും
എന്താ പറയാറ് എന്താ പറയാറ് കഞീലോ അ ഹ ഹാ ഞങ്ങളെന്താ പറയ അറിയോ പഞ്ഞിമീൻ
പഞ്ഞി മീന
ആ പഞ്ഞിമീൻ ഞങ്ങള് പണ്ടൊക്കെ ഇമ്മച്ചി ആഹ് പ ആ അതെ പഞ്ഞി മീൻ പണ്ടൊക്കെ ഇമ്മ ഉമ്മ ഒക്കെ ഇങ്ങനെ മീൻ മുറിക്കുമ്പോ എട്ത്തിര്ന്നാട്ട് ഇങ്ങന നോക്കിര്ക്കാര്ന്നു അത് ഇട്ക്കിമ്മി ഈ ഈ പഞ്ഞി മീനിട്ക്കി എല്ലോം പഞ്ഞി മീനാന്ന്ള്ള ചെലപ്പോ മീ കാട്ട വരെ നമ്മള് പഞ്ഞിമീനാ വിചാരി ക്ക്യും അതിന്റ ഉള്ളില് അതെ അത് രസണ്ടല്ലോ പൊരിച്ചൊക്കെ കറീലിട്ടാലും പൊര്ച്ചാലോക്കെ വർത്തട്ത്താലൊക്കെ
ആ ഹാ ആഹ് നെയ്യ്ള്ള സമയത്താവുമ്പം നമ്മക്കത്രേം എണ്ണ വേണ്ടി വരില്ല അല്ലാത്ത സമയത്ത് ഭയങ്കര എണ്ണയാണ് ഒരുപാട് എണ്ണേല് അത് നല്ലോണം മോര്
ആഹ് ആ അതെ അതെ അതെ ഉം
ഞാനിപ്പം നോക്കിയതാ മേടി ഞാനൊരു പയറ് തോരം മാത്രെ ഇപ്പം വെച്ചിട്ടൊള്ളൂ നമ്മടെ തൊടീല് ഇണ്ടായ കൊർച്ച് പയറുണ്ടായിരുന്നു അത്
അഹ് അഹ് ആ തോരം വെച്ചു ലെ ഇനി ക കറീക്ക് എന്തെങ്കിലും
കറിക്ക് എന്തേലും ആ തൈര് ഇര്പ്പുണ്ട് പിന്നെ മീനങ്ങും മേടിക്കാന്ന് വിചാരിച് എറങ്ങിയപ്പോ ഇരുന്നൂറ് രൂപ അര കിലോ മേടിക്കാനാണെലും മൂന്നോ നാലോ എണ്ണെ കാണത്തു
കാണത്തുള്ളൂ
അത് നല്ല വാ അതിനുള്ളിലേ പൈ ഇതുണ്ട് മോട്ടയുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര വലുപ്പമുള്ള മീന ഉം കൂടി വന്ന നാലോ അഞ്ചോ എണ്ണേ കാണത്തൊള്ളു അര
ആ കാണത്തൊള്ളൂ നിങ്ങളും ഹസ്ബൻഡ് അല്ലേ ഒള്ളൂ
ആ ഉള്ളള്ളൂ
മ് ഓക്കെ, എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഏ ഇപ്പ ഇല്ല ഉണ്ടായി
ആ ആഹ് ഇല്ലല്ലോ ഓക്കെ ഞാന് ട്യൂഷൻ ചെയ്യുന്നുണ്ട്ട്ടോ ട്യൂഷനൊക്കെ മക്കക്കെ ആർക്കേലൊക്കെ വേണമെങ്കിൽ അറിയിക്കേണ്ടി. സ്കൂൾ ട്യൂഷന്
ആഹ്
മ് അതെ
അപ്പൊ എത്ര പിള്ളേരുണ്ടാവും
പിള്ളേരെ ഗ്രൂപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇൻഡ് വിജ്ല കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ ഫി ഫീസ് പിന്നെ ഇൻ്റിവിജൽ ആണെങ്കിൽ മുവായിരം പെർമന്ത് അത് നിങ്ങ പേരന്റ്സും അതായത് സ്റ്റുഡന്റും ടീച്ചർ മാത്രം. അല്ല എല്ലാ വിഷയോടും ക്കും എല്ലാ വിഷയം എടുക്കും.
ആ എല്ലാ വിഷയത്തിനും കൂടെ മൂവായിരം രൂപയോ?
ആ മൂവായിരം ഇനിയിപ്പോ ഒരു വിഷയം വേണെന്നുണ്ടെങ്കില് അങ്ങനെ ചെയ്യും. ആ ആറ് വിഷയ ഉള്ളൂ ചില പേരൻസ് ഒക്കെ ഇപ്പ അവർക്ക് ടഫ്ള്ള സബ്ജക്ട് മാത്രം കൊടുക്കണണ്ട്, മനസ്സിലായോ? ആ അത് ഇംമ്പ്രൂവ് ആയിട്ട് എടുക്കണേ അതിന് നമ്മൾ ഇൻിവിജവൽ ആയിട്ട് എങ്ങനായാലും ഇപ്പെ ഇനി ഒരു വിഷയത്തിലായാലും രണ്ടു വിഷയത്തിന് അല്ലെങ്കിൽ മൊത്തം വിഷയത്തിന് കൊടുക്കുകണെങ്കിൽ മൂവായിരം ന്നേണ് ഫീസ് പറയാ. അഹ് നമ്മള് മൂവായിരം ആ ഒരു മാസത്തേക്കിന് ഇൻഡിവിജ്വലിന് കേട്ടോ ഗ്രൂപ്പ് ക്ലാസ് ആകുമ്പോ പിന്നെ അഞ്ഞൂറ് രൂപ അത് പിന്നെ ഇപ്പൊ ഞാന് ബെയ്സാണ് എടുത്തോണ്ടിരിക്ക്ണ ഇപ്പോ ഈ ഒരു ടൈമില് വെക്കേഷന്റെ കിട്ടിയ ക്ലാസ്സാ. അപ്പൊ നമ്മള് ഇതൊരു സ്ഥാപന അക്കാദമിയാണ് അപ്പൊ അതിന്റെ കീഴിലാണ് വർക്ക് ചെയ്യ്ണ. അപ്പോ ഇത്പോലെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മക്ക് നമ്മക്ക് ഏത ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ അതൊക്കെ അതക്കെ ഉണ്ട് അക്കാദമി ആവുമ്പോ ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ലേഡീസിന്റെ പ്ലാറ്റ്ഫോ ആണ് അപ്പോ ഇതിലൊരു ഒരുപാട് ആൾക്കാര് ഇപ്പോ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്താൽ വീട്ടിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ആകുമ്പോ പുറത്ത് വർക്കിന് പോവാൻ പറ്റാത്ത ആ ലേഡീസ് ഒക്കെ ഉണ്ടാവല്ലോ അവർ ആയിട്ടുള്ളൊ ഒരു ഇതാണിത് അപ്പോ ഇപ്പൊ ബി എഡ് ഒക്കെ ഇടുത്തോല് വേരെ പഠിപ്പ് ചെയ്ത് പൂ ർത്തിയായിട്ട് നമുക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോ അങ്ങനെത്ത ആൾ ആൾക്കാർക്ക് വീട്ടിലിരുന്നാണ്ടന്നെ ഒരു സ്വന്തമായിട്ട് വരുമാനമാർഗം ഉണ്ടാക്കാലോ ഇപ്പോ ഒരു ദിവസം രണ്ട് മണി മണിക്കൂർ മാറ്റി വെച്ചാല് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ചെറിയരു തുക കിട്ടു. ഏ അപ്പം അങ്ങനെയള്ളവർക്കൊക്കെ
ശരി എന്നാ വിളിക്കാമേ
ആ ഓക്കെ ശരി എന്നാൽ ഓക്കെ.